ഹലോ
ആഹ് കേക്കിണില്ലെ
ആഹ് കേൾക്ക്ണ്ട്. ങ്ങക്ക് കേൾക്ക് ല്ലെ ആഹ് എന്തെക്കെണ്ട്.
എന്താ സുഖം. അവിടെന്തെക്കെ.
ഒക്കെ സുഖം.
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചോ? ഇല്ലല്ല.
ഉം ഞാനൊക്കെ കൈ ആഹ് അഹ് ശരി ഞങ്ങള് കഴിച്ചു.
ആഹ്
നേരത്തെ കഴിക്കണോണ്ടെ ഉം എന്ന്അഹ് ന്നേ ഉപ്പും മാവ് ണ്ടാക്കീക്ക്ണ് രാത്രിയ്ക്ക്.
ആഹ് ആഹ് ആഹ്
പിന്നെ മീൻ കറിം ഗോതമ്പ് നുറുക്ക് ഉപ്പ് മ്മാവ് വെച്ച് ഉച്ചക്കത്തെ ഭക്ഷണം കുറവേനീ അപ്പൊ പിന്നെ ഉപ്പാക്കും ന്നു പുത്യാപ്പള്ക്കും ചപ്പാത്തി വേണം അപ്പ പിന്നെ ഗോതമ്പ് നുറുക്കിനോട് ആഹ് ആഹ് ഇങ്ങക്കൊക്കെന്താ ആഹ് ഇന്ന് കൊർ ച്ചേ ഒന്ന് കൊർഞ്ഞ ഒരു ഉച്ചക്ക് ഞങ്ങള് മോളിം കൊണ്ട് ഹോസ്പിറ്റൽല് പോയിനീ. പനിം ജലദോശൊക്കെ ആയിക്കാണ്ടേ അപ്പോ അവ്ട്ന്ന് കാണിച്ച് പോരുമ്പോ നല്ല മഴാ.
ആഹ് ഇവിടെപ്പോ മഴെയ്തിട്ട് ഒരാഴ്ചക്കായി.
ആഹ് അയ്ശരി ഇവിടെ അങ്ങനെ ഒരാഴ്ചായിട്ടൊന്നുല്ല ചെറിയ ചാറല്‌ ഇങ്ങനെ ഇണ്ട്.
ആഹ് ആഹ് അതന്നെ ഒള്ള്. മഴ നല്ലോം പെയ്തിട്ട് പ്പ ഒരാഴ്ച്ചൊക്കായി ജസ്
ആഹ് ആഹ് നമ്മക്ക് ഒന്നും ഒണക്കാനൊന്ന് ഇട്ട് വിസ്വയ്ച് പോവാൻ പറ്റില്ല.
ആഹ് അത് പറ്റില്ല എടക്കെടക്ക് ചാറ്ണോണ്ട്.
ആഹ് നമുക്ക് തേങ്ങ അങ്ങൻത്തതൊന്നും കൊ
ആഹ് അതൊന്നും പറ്റൂല അപ്പത്തിന് ചാറും മഴ.
ആഹ് എന്താ ഇങ്ങക്ക് രാത്രിക്കക്ക് എന്താ?
ഞങ്ങക്ക് ഇവടെ ചോറും, മീൻകറിയും, പിന്നെ കാബേജ് ഉപ്പേരി ഉണ്ടാന്നു.
ആഹ് അയ്ശരി എന്നും മാണല്ലോ നമക്ക് ചോറ് മാത്രം ഉപ്പേരിയും കറിയായി കിട്ടാനാണ് ഞെര്ക്കം.
ആഹ് അ അത് അധികും ഉച്ചക്കത്തന്നെ എടുക്കല് ഉച്ചക്കത്തെ കഴിഞ്ഞാല് പിന്നെ രാത്രിക്ക് വേറെ ണ്ടാക്കും. അധികും ഉച്ചക്കത്തെ ചോറും അതൊക്കെ തന്നെ ഇണ്ടാവല്.
ഉം അയ്നിപ്പ രാത്രിക്കക് ഇഞ് കൊറച്ചായാലും ഇല്ലേനോട് ഒപ്പി ക്കും എല്ലാരും തോനെ വാണ്ടല്ലോ.
ആഹ് പിന്നെ കൊറെ ആൾക്കാരൊന്നും ഇല്ല ഇവടെ അപ്പൊ എല്ലാർക്കും കൊറച്ചീചെ മതി അധികം രാ ത്രി അയ്ന് വല്ലാതെ ഫുഡൊന്നും കയിക്കൂല്ല.
ആഹ് അതന്നെ പർഞെ ഒരു പ്ലേറ്റ് ചോറ്ണ്ടെ നാലാളും കഴി
ആഹ് അതോണ്ട് പിന്നെ വല്ലാതെ ഇണ്ടാക്കലൊന്നുല്ല.
ആഹ് അത്ശരി. ഇപ്പം വരസായോണ്ട് അല്ലെങ്കി വേനലൊക്കെ ആണെങ്കി ഞമ്മക്ക് ചൂട് കാലത്താണെ പിന്നെ ജ്യൂസേങ്കിലും മതി.
ആഹ് ആഹ് അഹ്
ഞാനൊക്ക അധികും അങ്ങനെ ജ്യൂസായിട്ട് അങ്ങനാണ്ട്
ആഹ് അ
നീക്കല്ലാന്ന്
ഉം കെടക്കാറൊക്കെ ആയോ ഇന്നട്ട്, നേരത്തെ കെടക്കുവോ?
നേരത്തെ കടക്കലൊക്കെണ്ടേന് അവർക്ക് എന്തേം മക്കക്ക് എന്തേലും എഴുതാനോ പഠി ക്കാനൊക്കെണ്ടെങ്കിൽ അത് ചെയ്യാന്നും പർഞ്ഞാണ്ടേ ഇന്ന്പ്പ അയിനൊന്നും നോക്കില്ല. പനിയും തലവേദനൊക്ക ആയപ്പളേ അയിന്റെ ക്ഷീണത്തില് ഇങ്ങനെ
ഇപ്പൊ പിന്നെ പനിയുടെ ഒരു സീസൺ ആണല്ലോല്ലേ? വൈറൽ ഫീവറ് ഉം ഇവടിം ഇണ്ടായിരുന്നു പനി കൊ എന്താ ഫാമി ലീല് മൊത്തം ഇപ്പൊ ഒന്ന് മാറിക്കാണ് ഇന്നട്ട്. ഈ ഒരു മഴയുടെ കാലായതോണ്ടേ.
ആഹ് വയറൽ പനി ആയിട്ടും പിന്നെ മറ്റേ പനിയും ഒക്കെ ഇണ്ട്
റ്റൊന്ന് ചാറ്റൽ മഴ കൊണ്ടാലും പനിക്കും വേഗം
ഉം ഇപ്പൊ വെയ്യ മക്കള് തന്നെ ഇപ്പത്തെ പനി വന്നാ വേഗം ടോ ക്ട്രെ കാണിക്കാഞ്ഞ
ആഹ് അയ് ശരിയാണ് എന്ത് പനിയാന്ന് പറയാൻ പറ്റൂലല്ലോ
ഉം ഒരിക്കിം രണ്ട് പ്രാവശ്യം ഒന്നും കാണിച്ചിട്ടും മാറ്റം ഇണ്ടാവൂല
ആഹ്
ഇങ്ങക്ക് ജലദോഷം ചൊമിം ഒക്കെല്ലെ
ആഹ് ആഹ് ജലദോഷൊക്കെ ഇണ്ടെങ്കി പിന്നിം കൊയപ്പല്ല ജലദോഷൊക്കെല്ലാത്ത പനിയാണ് പേടിക്കെണ്ടത് അതൊക്കെ മാറണങ്കിലാണ് നല്ല ടൈം പിടി ക്ക അതുപോലെ തന്നെ ചൊമെ ഒക്കെ വന്നാല് അതൊക്കെ പോണെങ്കിൽ നല്ല ടൈം ഇട്ക്കും
ആഹ് ഇപ്പൊ പനിയാണ് മാറിയാലും ചൊ ചൊമിം ജലദോഷോം മാറ്ണില്ലല്ലോ. ആ ക്ഷീണും മാറിക്കിട്ട്ണില്ല
ഇല്ല അത് നല്ലയ്ട്ട് സമയം എടുക്കും വിട്ട് പോവാന്
ഉം മുന്നെ പ്പഹോസ്പിറ്റൽലൊട്ട് വമ്പ തെരക്കാ ഒ ഒക്കെ ഇതെന്നെ. ചെറിയ മക്കള് പനിം തൊക്കെ ആയ്ട്ട് ഉം ഒന്നാമത് പിന്നെ സ്കൂൾക്കൊക്കെ പോവുമ്പോളേ കൊട കൊണ്ടോയ്ന്ന് കൊട കൊണ്ടായാലും തൊർക്കില്ല കൊറഞ്ഞ ചാറ്റലല്ലേ അർഞ് അത് കൊണ്ട് ഈണ്ട് വെരാണേ
ആഹ് പിന്നെ ഒന്നാമത് കുട്ടിയാൾക്കല്ലേ വേഗം പനി വെരാ
ആഹ് അതാണ്ല്ലത്. ഞമ്മൾത് കൊർച്ചൊക്കെ ഇണ്ടായാലും ഞമ്മൾ അങ്ങനെ കൊണ്ടട്ക്കും ഉം അതാണ്ള്ളത് അഹ് പിന്നെ ഓല് ഒരുപാട് ആളായിട്ട് സമ്പർക്കത്തിലല്ലേ നമ്മള അങ്ങനെ ഞമ്മ ള് വീട്ട് മാത്രം ഇരിക്കല്ലേ
അഹ് ഒന്നാമത് ഈ സ്കൂൾളൊക്കെ പോകുമ്പോ അവ്ട്ന്ന് അങ്ങനെ ക്കെ പടരായിരിക്കൊയ്
ആഹ് അതാണ് ള്ളത് വീട്ടിലെ അസുഖത്ത്ന്നല്ലല്ലാ കിട്ടാതെക്കട്ടെ ആരെതായാലും ഇപ്പൊ നിപ്പ ആയിട്ട് വെര്ന്ണ്ടല്ലോ എവ്ടെക്കെയോ ഇണ്ട്ന്ന് പറഞ്ഞേക്കാണ്ട്
പ്പഹ് വെര്ന്ണ്ട്. ഡെങ്കിയും നിക്കെക്കെ അതേപോൽതന്നെ വെര്ന്ണ്ട്.
ക്ക്ണ് ഇഞ്ഞിപ്പോ മഴേണ് പെയ്യലൊട്ങ്യാ ഡെങ്കി പനി ഞങ്ങളൊക്കെ തോട്ട ത്തിലാ. കവുങ്ങും തോട്ടം ഇതൊക്കെല്ലതാ നല്ല മഴപെഴ്താ കൊതുകളോണ്ട് വമ്പ താ ഉം
ഉം ഇവടിം തോട്ടം തന്നേണ്. കൗങ്ങിന്റെ തോട്ടാണ്.
ആഹ് അയെന്നെ ഇത്‌ ഞമ്മക്ക് മൊതലില്ലെങ്കിലും ഏ
ആഹ് ഇവടെ വല്ലാതെ അങ്ങട് ഇണ്ടാവുല്ല. ഇന്നാലും മഴയാവുമ്പൊ നല്ലോണം ഇണ്ടാവും.
ഇവടെ ഒന്നാമത് ചുറ്റു ഭാഗോ നല്ല പച്ചപ്പാണ്. പാടവ ക്കുണ്ടൊക്കായിട്ടെ അപ്പം കൊതുകേള് മഴ ഇന്ന് മഴ ണ്ട് പെയ്താല് നാളീം മറ്റന്നാളും ഇല്ലാ ഞ്ഞാ കൊതുകൾക്ക് നല്ല സുഖല്ലേ
ആഹ് പിന്നെ വെയ്ലങ്ങട്ട് ഉദിച്ചണം മഴ കേറിയ വെള്ളൊക്കാണ്ട് പോണെങ്കി
വെയ്ലുംങ്ങട്ട് എ ത്തി കിട്ടൂലാ മരങ്ങള് നല്ലോണം ഇണ്ടാവുമ്പോ
ആഹ് വെയ്ല് സംഭവം ഒരു വെയ്ലൊക്കെ ഉദിച്ചാ കൊറയാനൊള്ളു വള്ളം
ആണ് അത്രേ ഒള്ളു ആഹ് അത്രേ നിങ്ങക്ക് വെള്ളപ്പൊക്കത്തിന്റെ ഇതൊക്കെ ഇണ്ടാവോ
ഏയ് അതൊന്നും ഇവിടെ കൊഴപ്പില്ല. ഇവിടെ മലകളൊക്കെ ഇണ്ട് അതെ പക്ഷെ പുഴകൾ അങ്ങനത്തെ മുറ്റൊന്നുല്ല അതുകൊണ്ട് വെള്ളപ്പൊക്കം അങ്ങനത്തെൊന്നും പേടിക്ക നില്ല. വെള്ളം കേറും മുറ്റത്ത് മു മുറ്റ വരെ വള്ളം കേറും. പരടെ ഉള്ളൊക്കൊന്നും ഇതുവരെ കയറിയിട്ടില്ല
ഉ ഞമ്മളവിടെ രണ്ട് മൂന്ന് വീട്ടിൽ വെള്ളം കയറും ഞമ്മള് വിട്ട് ആഹ.
ആഹ അങ്ങനെ എല്ലോടത്താണ് പെട്ടെന്ന് കേയറാ അഹ്‌ കേട്ടക്കുന്നു
ഉം
ഇവിടെ പിന്നെ അയിന്റെ ഒരു പ്രശ്നം ഇതുവരെ ഇണ്ടായിട്ടില്ല. വെള്ളം കേറിട്ടില്ലതൊന്നും ജസ്റ്റ് ഇങ്ങനെ മുറ്റൊക്കെ ന്നറഞ് നിക്കുന്നല്ലാതെ ആഹ് കേറാക്കട്ടെ മുറ്റം വരെ നറഞ്ഞു നിക്കും
അഹ്‌ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചോ
അല്ല എന്റെ കല്യാണംന്നും കഴിഞ്ഞിട്ടില്ല പഠിക്ക.
ഏയ്. അഹ് ശരി എന്താ പഠിക്കണ
ഞാനിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിക്കണോ ആഹ ആഹ
ഏതാെ ന്നവിശ ത്ത് ഒമാറ്റി പിന്നെ സർ ഏ ബി എ ഇംഗ്ളീഷ് സൊ എക്സമക്കെ കഴിഞ്ഞോ
ഇല്ല ഇനി ഇപ്പ അടുത്ത എക്സാം വന്നോണ്ടിരിക്കയാണ് ഒരു എക്സാം കഴിഞ്ഞു ഇപ്പൊ പിന്നെ ആഹ് തോടങ്ങിയിട്ടല്ലേള്ളൂ ക്ലാസ് അപ്പ ഇനി ഒരു രണ്ട് മാസമൊക്കെ എടുക്കുവായിരിക്കും
ആഹ് അഹ് ശരി
ഉ ടൈം എടുക്കും ഇല്ലല്ല ആഹ് ഫസ്റ്റ് സെമ്മിന്റെ ഇനി ഒരു സമ്മുകുടിണ്ട്‌ വരാന് ഓരോരെ സംഭം വൈശാണല്ലോ അപ്പൊ നീ വരുന്നള്ളു ആയിട്ടില്ല
ഇപ്പൊ ഒരു സമ് കഴിഞ്ഞിട്ടേക്കോ
ആഹ് ആഹ് ഇനി അയിന്റെ റിസൾട്ട് വരണെങ്കി ഇപ്പോ കുറച്ച് ടൈം എടുക്കും ക്ക ഒരു മാസത്തോടെംടുക്കുമായിരിക്കും ഇപ്പകായിന്നോട്ടോള്ളൂ എക്സാം
ആഹ് ആഹ് അഹ് ശരി
ഉം നിങ്ങളെ കുട്ടികളൊക്കെ എങ്ങനെ പഠിക്കണോ
ആഹ് എനിക്ക് നാലു പേരാണ് രണ്ടാളെ കല്യാണം കഴിഞ്ഞു രണ്ടാമത്തോൾ ഡിഗ്രി ഇപ്പം കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞില്ല ഡിഗ്രി അള് പിന്നെ ശ്രീനാരായണ ഗുരു ന്നെ കോളെജില അയിലാണ് ഓള് കൊടുത്തത്
ആഹ് ഏതടീന്നു
ഓള് സോസൽ